ഹലോ അഹ് എന്നിട്ട് എന്താ പറഞ്ഞോണ്ടന്നായിരു ന്ന
സൽക്കാരത്തിനുപോയി
ആഹ് അല്ല നിങ്ങള് നിങ്ങെല്ലാരും
പിന്നെ ഓല ഓലയാ അഹ് ഓരോ ഏജ് ആയ ആൾക്കർ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങള് നാത്തൂന് മുത്തച്ചി എളേച്ചി ഏജ് ഉള്ള ആൾ കാറും ആണ് ഒരേ ബൈബിൾോരാണ് ഞ ഞങ്ങ ഒരുമിച്ചിട്ട് എല്ലാത്തിനും ഉണ്ടാവോ
ആ് ഇവിടെ ഉണ്ടല്ലോ എങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയിറ്റ് ഇന്റെത്ത് നമ്മള് പൊതുവേ പറയല്ല നാത്തൂൻ പോര് അങ്ങനെയല്ലേ ഇവിടെ ഇന്റെ പറയ ഇവിടെ നാത്തൂന
നാത്ത തന്നെ ആഹ് നാത്തൂൻ എന്താ ഉം അത് ഓള് പറി സാരല്ലേ കുഴപ്പല്ലേ അങ്ങോട്ട് മേന്ണ്ടണ്ടറ
ഏയ് വള് ഞമ്മളെ പറ്റി പറയണ കുറ്റൊക്കെ അവിടെ ഒന്ന് പറഞ് തരും
ഞ
എല്ലത് അറയും എന്നെപ്പറ്റി അവിടെ എന്ത് പറയണ അവിടെ എന്താണ് നമ്മളെ പറ്റിലെ ടോപ്പ് വെക്ക ഒരു മെയിന്റ്ല്ല അവരെ മനെ അപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്റെ കൂടെയാണ് ഇപ്പോ എന്ത് കാര്യത്തിനും പോരയാ ഇന്നോട് എല്ലാ കാര്യം പറയാ അപ്പം എല്ലതും അങ്ങനെ തന്നെ അപ്പം ഭയങ്കര ദേഷ്യ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ചില സമയത്ത് ഏയ് ആ ദേഷ്യം തോന്നും കാരണം ഞമ്മുക്ക് മമ്മക്കളൊക്കെ നമ്മളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലിയാവുമ്പോ ഒല്ക്കോരു ഇത് ത് തരുഅല്ലോ കാരണം ആകോരു മോളോള്ളൂ ആകെ അമ്മക്കൊര് താലോൽച്ച്ള്ളൊരു മോള അപ്പൊ ഇവളോര് കാര്യോം സംസാരിക്ക്ണില്ല ഈ പെൺകുട്യളാവുമ്പോ കൂടുതല് ഉമ്മമാരോടാണല്ലോ
ആഹ് അമ്മമാർക്ക കണക്ഷന അത് ഇവടിം അങ്ങൻതന്നെ
ആഹ് പക്ഷെ ഇവളൊന്നും പറയില്ല ഇവള് ഉമ്മ ഉമ്മാന്റെ കൂടെ ഡ്രസ് ഇപ്പ പെരുന്നാക്ക് ഡ്രസ്സ്ട്ക്കാൻ പോയി ഡ്രസ്സ്ട്ക്കാൻ പോയ പ്പം ഇവള് ഓക്കോരു ഇഷ്ടപ്പെട്ടോരു ഡ്രസ്സ് പറ്ന്നു അപ്പോ ഉമ്മറ്ഞ്ഞു അത് ഇൻക്കി അത് രസല്യ എത്താ കളർന്ന് ചോഴിച്ചുഅറിഞ്ഞ് അയിലോളറിഞ്ഞ് എടുക്കണ്ടാ പോര് പോരീഅറിഞ്ഞാണ്ട് ഉമ്മാക്ക്ല്ലേട്ത്ത് ഉമ്മെയെത്രപറഞ്ഞ് പൈസ ഇട്ട് കൊടുത്ത് ട്ടും ഓൾ ഓക്ക് വേണ്ട ഓള്ന്നിട്ട് ഈ പെരുന്നാക്കോന്നും എടുത്തില്ല എന്നിട്ട് എന്താ പറയ ഞാൻ ഓളെ കോറേ വിളിച്ച് ഞാൻ ഡ്രസ്സ്ട്ക്കാൻ പോയപ്പോ അപ്പോ ഓൾ വരുന്നില്ല ക്ഷെ അങ്ങനെണ് ഉം ഒരു ഞമ്മള് അമ്മക്കൊര് ഒന്നാ ഏഹ് കല്യാണം ക കല് കല്യാണം ഇപ്പട്ത്ത് കഴിഞ്ഞിര്ന്ന് അത്പ്പം അത് ഡിവോഴ്സാവ്ണൊരു കോലം ആണ് ഡിവോഴ്സാ ആണ് ആയിട്ടില്ല പക്ഷെ അതൊരു നല്ലൊരു ബദ്ധായില
ആഹ് ആഹ്
അങ്ങനെ പക്ഷെ അവക്ക് മൊത്തത്തിൽ ഉം ഒരു ഇപ്പകല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ
ആഹ് ആഹ്
ആഹ് ഒരു നാലു അഞ്ച് മാസൊക്കായിട്ട്ണ്ടായിരുന്നുള്ളൂ
ഓ അത്രായിട്ടുള്ളൂല്ലേ
ഉം അപ്പോ അത് ഒരു നല്ല ബന്ധായില്ല അവക്ക് ആഹ് കുട്ടി ആഹാ ആൺകുട്ടി അവക്കു അത്രക്കൊരു വെല കൊടു ത്തില്ല ഇനിക്ക് പക്ഷെ ഇവള് സത്യം പറഞ്ഞ പാവാണ് ആൾ നല്ലാ ആളാണ് ട്ടോ പക്ഷെ വാശി വാശിം ദേഷ്യൊക്കെണ്ട് എങ്കി കൂടിയിറ്റ് ഓള് ഭയങ്കര സ്ട്രോങ്ങാ ഓക്കൊരു ഡിസിഷന്ണ്ട് എല്ലാ കാര്യ
ആഹ് ആഹ് എന്ത് എന്തും സഹായിച്ച് നിക്കും അങ്ങൻത്തെ പ്രശ് ഇതോന്നുല്യ
ആഹ് അങ്ങനെയല്ല അപ്പൊള് ഇപ്പം ന നമുക്ക് പറഞ്ഞാ നമ്മളിപ്പം മറ്റുള്ളൊരെന്ത് വിചാരിക്കുംന്ന് വിഴാരിച്ചിട്ടൊരു ഡിസിഷന്ല്ലേമ്മക്ക്
ആഹ് ആഹ് നമ്മള്ട്ക്കൂല നമ്മള് പേടിച്ച് പേടിച്ച് നിക്കും മറ്റുള്ളവരെന്താവിചാരിക്കാ നമ്മളോതുക്കി ജീവിക്കും
ആഹ് പക്ഷെ ഇവക്ക്ന്ന് പറഞ്ഞാ ഒരു ഡിസിഷന്ണ്ടാവും എന്ത് കാര്യത്തിനാണെങ്കിലും ഞാനിപ്പം ഇവിട്ന്ന്പ്പോ കല്യാണത്തിന് പോവുമ്പോതന്നെ ഉമ്മാനെ വിളിക്കണോ മ്മയും മ്മാനെ വിളിച്ചില്ലെങ്കി മ്മാനെ കൊണ്ടോയില്ലെങ്കി ഇനി പോലെന്ത് വിചാരി ച്ചും അല്ലെങ്കി അമ്മള് ചെറിയൊരു കാര്യത്തിന് വരെ നമ്മക്ക് ഭയങ്കര നേർവസാവും
ആഹ്
ആഹ് പക്ഷെ ഇവക്കങ്ങനെയല്ല ഇവള് പോവാ വരാ അവ അവിടെന്ത് വിചാരിച്ചോട്ടെ അല്ലെങ്കി എന്ത് കാര്യത്തിലായാലും ഓക്കങ്ങനെരു ഒരു ഇതാ സത്യം പറഞ്ഞാല് ആദ്യക്കെ ആദ്യമായി ആദ്യക്കെ അങ്ങനെ നമ്മള് പോണം പക്ഷെ ഫസ് റ്റ് നമ്മള് നല്ലോം ഇങ്ങനെ ചെയ്താണ്ട് പിന്നെ പെട്ടന്നമ്മൾ ഇങ്ങനെ മാറുമ്പോ ഇവര് പറയും ഓ അഹങ്കാരം തലക്ക് പിടിച്ചണ് അപ്പം ആഹ് പറയും ആഹ് അങ്ങനെ പറയും പക്ഷെ ആദ്യക്കേ മറുപടി പറയുന്നോരായാലും ഓര്ക്കൊരു പ്രശ്നുംണ്ടാവൂല ഓര് ഓല് ഓൽ ക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യണ്ടാവൂല അങ്ങനൊര്തിണ്ട്
ആഹ് ആഹ്
പക്ഷെ ഇപ്പന്ക്ക് തോന്ണ് ഇപ്പാരുംമ മ മരുമക്കളങ്ങനെ പേടിച്ച് ഇരിക്ക്ണാരും ഇല്യട്ടോ
ഇല്ലടാ അതൊക്കെ പണ്ടത്തെ കാലത്തെ ഇപ്പൊക്കെന്ന് പറഞാൽ അമ്മായിമ്മയും മരുമക്കളൊക്കെ ഇതാണ് ഒക്കെ യോയോ ആണ് ഇപ്പൊ എന്റെ ഉമ്മയും നാത്തൂനൊക്കെ കണ്ടെങ്കിൽ
നന്നാക്കിട്ട് കാരണം അവിടെ വേറെ നന്നാക്കാനുണ്ടാവുമ്പോ
ആഹ് ഇവ്ടെ ഇപ്പോ ഇന്റെ ഇമ്മമ് ഇമ്മ ഇമ്മാനോടൊക്കെ ഞാനെ ആദ്യേ പറഞ്ഞിര്ന്ന പറച്ചിലാണ് ന്നമ്മള് ഇങ്ങനെ അനുഭവിക്കുമ്പോ മ എന്തയിക്കോട്ടെ ആഹ് ഓര് പൂവയേ വരിയോ എന്താന്ന് വച്ചിട്ട് നിങ്ങൾ ചോദിക്കാനും പോവാണ്ട എന്താരുത് ഓല് പോവാ ഓൽക്ക് വേണ്ടുമ്മ വെരാ ഇഞ്ഞിപ്പോ അത്ട്ത്തില ഇത്ട്ത്തില അങ്ങൻത്തെ പർ
ഇപ്പത്തെ ആഹ് അങ്ങനെ പറയാൻ പറ്റൂലിപ്പൊ ആഹ് കാരണം ഇപ്പൊ ഒരിട്ടാണ്ട് പോവും കാരണം വെച്ചാ ഇപ്പം
ആഹ് ദ് ഞാൻ പറയുമ്പന്നെ പിന്നെ ന്നാത്തൂ ന്നാത്തൂൻ പറിം ഞാന അങ്ങട്ട് ഉന്താതിര്ന്നാ മതി ഉമ്മ എതായാലും ഇങ്ങട്ട്. ഉന്തീറ്റ് കാണൂല പറയും
ആഹ് പക്ഷെ അല്ല അങ്ങനെ ഒരു കണക്കിന് ഇപ്പ അമക്ക് മക്കള്ണ്ടല്ലോ ഇപ്പൊ അങ്ങനെ ന്നമ്മള് മക്കള് ഇല്ലോല് അങ്ങനെ കുത്താൻ വരൂല ഇപ്പൊ. ഇപ്പൊക്കെ ഞാൻ ആലോയ്ക്കും ആദ്യോക്കെ ഇവര്ക്ക് മക്കളോക് കല്യാണം കഴിച്ചിട്ടില്ല അപ്പം. അതോണ്ടുള്ള ഇതാണ് ഇവർക്ക് ഫ്രസ്ട്രേഷനാണ് ഇവര് തീർക്ക്ണത്. ഇവര് കല്യാണം കഴിച്ച് വരുമ്പോ ഇവര് ഞമ്മളോട് പറഞ്ഞതിപ്പം നമ്മൾ ചെല്തെക്കെ മക്കള് റ്റൂർ മര്യക്കള് റ്റൂറ് പോവുമ്പോ. ഓഹ് ഓൻ പെൻങ്കോന്തൻ പറയുമ്പ ആഹ് മക്കൾ ടൂറോവുമ്പോ ഓൾക്ക് എന്തൊരു സുഖം ആഹ് ഒരു മൈൻഡില്ലേ ആഹ് അത് അത് അങ്ങനെയാണ് അവര് പറയാ മറ്റൊരു കാര്യം വരുമ്പോ ഓ മേ ഇന്റെ കുട്ടി അനുഭവിച്ചതൊക്കെ ഭയങ്കര കഷ്
ആഹ് അങ്ങൻ തന്നെ പറയാ ആ തള്ള തള്ള ഒരു സു സുഖവും കൊടുക്കൂല ത്വയ്ര്യവും കൊടുക്കൂല അപ്പൊ ഇവിടെ ഇങ്ങനെയന്നുള്ളത് ത അവര് ചിന്തിക്ക്ണില്ലട്ടോ.
ഇൻക്ക്ത് പറയുമ്പോ ചെല സമയത്തൊക്കെ ഇൻക്ക്. സത്യം പറഞ്ഞ നി അവ ഓര മുന്ന്ന്ന് ഞാനിങ്ങനെ നമ്മള് എക്സ്പ്രഷൻ വാൻ മറ്റേ ഷാദ എക്സ്പ്രഷൻ ഇടങ്കി പോലും ഞാങ്ങനെ ചെല സമയത്ത് വിചാരിക്കും ഇത് എന്താത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഞമ്മക്കൊരു ബുദ്ധി മ്മള് ചെയ്യണ എന്താണ് നമ്മള് ചെയ്തീനത് എന്താണെന്നുള്ള ഒരു ബു ദില്ലോലിങ്ങനെ പറയില്ലേ ഈ ഡയലോഗ് അമ്മള മുന്നിന്ന് അടിക്ക്യൂലാ
ഇല്ലല്ല ഞങ്ങളോടും പറയ അങ്ങനെ. താത്ത ഇത്രയും കാലായ്റ്റ് ഞാൻ ഇജ്ജെ മരുമക്കളെ ഒര് ബുദ്ധിമുട്ടും ചെയ്യിപ്പിച്ചിട്ടില്ല. ഒരാളെ പിരാക്ക് ഞാൻ വാങ്ങേണ്ട ഒര് അവസ്ഥ വരുത്തിയിട്ടില്ല പറെയ്
ആഹ് ഇങ്ങനെ പറയും ഞാൻ നല്ലോണം ഞാനെന്നെ പണി ഞാൻ ഇപടെതുവരെ ഒരു മക്കളോട് ഇവിടെങ്ങനെ പറയാ മരുമക്കളോട് ഞാൻ പണിട്ത്തോളി അല്ലെങ്കി ഇത്ങ്ങള് ഇട്ക്കണംന്ന് പറഞ്ഞിട്ടില്ലന്ന് ആവു ഇന്നോട് നല്ലോണ്ണം പർഞ്ഞിക്ക്ണ് അപ്പൊ പിന്നെ ഇൻക്ക് അത് നല്ല എല്ലാ അത് പറയ്മ്പോ ഇൻക്കെന്നെ എന്തോ പോലെ ഇപ്പം ആ അം ശെ ന്നമ്മളെന്തായാലും പറയില്ലല്ലോ ആഹ് ഇങ്ങൾ ഇന്നോട് പർഞ്ഞിട്ടില്ല ഇങ്ങള് പേ ഇങ്ങള് എന്തേ ക്കെ പർഞ്ഞ്ക്ക്‌ണ്ന്ന് പറയോ അമ്മള് ആഹ് ആഹ് ചിർച്ച് കേട്ട്ക്ക. ആഹ് അതെ ഞാനും അങ്ങനെ തന്നെ ചിരിച്ച് കേട്ടിരിക്കും. പക്ഷെ ഇത് പറയണോൽക്ക് ഇല്ലല്ലോ ഒരിത് എന്തായാലും പഷെ ഇപ്പൊ കൊറെയോക്കെ ന്നന്നായിട്ടോ അപ്പൊ ഞാൻ വിചാരിക്കും ഇപ്പൊക്കെ പണ്ടത്തെ
അല്ല ഒക്കെ അങ്ങൻ തന്നെടാ അതൊക്കെ അങ്ങൻതന്നെ കൊർച്ച് കയിമ്പൊ ഒക്കെ ഒതുങ്ങും. ഏഹ് ഇപ്പൊം എളച്ചി എന്തേം ചെറുത് പറയുമ്പത്തന്നെ ഞാനും മൂത്തച്ചിം പറയും ഇതൊക്കെ എന്ത് മാളെ ഇവടെക്കെ എന്തെര്ന്നു അവസ്ഥ അറിയോ?
ആഹ് അത് പറയും അത് ഞാനും അങ്ങനെ തന്നെ പക്ഷെ ഇൻക്ക് തോന്നണു ഇപ്പൾ കല്യാണം കഴിഞ്ഞ് ലാസ്റ്റില് കല്യാണം കഴിഞ്ഞ് വരന്നോൽക്ക് അത്രൊന്നും ഇല്ല പിന്നെ ഓരു അത്യാവശ്യം മറുപടി പറയുന്നു ആ ഓരു അത്യാവശ്യം മറുപ പടി പറയുന്നവരായിരിക്കും ഇപ്പൊ ഒക്കെ കല്യാണം കഴിണോൽക്ക് അത്യാവശ്യം പേടിച്ച് ജീവിക്ക്ണോരൊന്നും
പിന്നെ പേടിച്ചിക്കച്ച് നമ്മള് പല പത്ത് പതിനെട്ടിലും കല്യാണം കഴിച്ച കുട്ടികളല്ല ഇപ്പോക്കെ ഇരുപത്തഞ്ച് മു പ്പത് ആയിട്ടല്ലേ പലരും അതന്നെ ഇരുപത്തിനാലൊക്കെ ആയിട്ടല്ലേ കല്യാണം കഴിക്കണത് ഉം നമ്മളൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അയിനുള്ള ഏജും ആയിട്ടില്ല പിന്നെ പണി അഹ് ഇനിപ്പി ഹൗ ഇൻ്റെ കിച്ചനിച്ച് നല്ല ഓർമ്മണ്ട് ഇൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ഊസം അടുക്കളാണലുണ്ടാവില്ലേ അടുക്കളാണലിന് മൂത്തച്ഛന്റെ വീട്ടുകാര് വന്നിനു അപ്പോ മൂത്തച്ഛന്റെ വീട്ടുകാര് വന്നപ്പോ പറഞ്ഞു മൂ ത്തച്ചിനോട് പറഞ്ഞു ഇയ്യ് പൊയ്ക്കോ ഓലൊപ്പം ഓൾകൊട്ട് പണിയറിയോന്ന് ഞാനൊന്നു നോക്കട്ടെറഞ്ഞു ന്ന്ട്ടെടി കല്യാണം കഴിഞ്ഞിന്റെ പിറ്റേ ദൂസം പിന്നെ ഇതേപോലെ മൂത്തച്ചീനെ പറഞ്ഞയച്ചൂട്ടോ ഇന്നിട്ട് ഇവര് രണ്ടാളും നേരം വെളുത്ത പുല്ല് വെള്ളം ന്നറഞ്ഞങ്ങടങ്ങട് പോവും ട്ടോ ന്നിട്ട് വീട്ടിലെ ഊ പ്പുംകുപ്പി ഏതാ മൊളകും കുപ്പി ഏതാന്ന്ള്ളത് നമ്മുക്ക് പഠിഞ്ഞിട്ടില്ല ഇന്നിട്ട് പിന്നെ ഈ കണ്ട ഈ എളച്ഛൻ ഇണ്ട് മൂത്തച്ഛനുണ്ട് ന്റെ ഹസ്ബൻഡ് വാപ്പ ഉമ്മ നാ ത്തൂന് രണ്ട് കുട്ട്യാള് ഒരു നാത്തൂന് ഡിവോഴ്സാണ് ഇപ്പ ഡിവോഴ്‌സ് ച്ച് ആളിട്ടെറിഞ്ഞ് പോയതാണ് ഇങ്ങനെ പിന്നെ അ ഉക്ക് അങ്ങനെ അങ്ങനെ ത് ഓര് നോക്കാഞ്ഞിട്ട് ഓര് ഇങ്ങട് വന്നതാണ്
ഉം
അപ്പൊ താത്ത പിന്നെ മക്കളെ നോക്കൂല താത്തന്ന്ച്ചാല് ഞങ്ങക്ക് ബേക്കറിണ്ട് ബേക്കറിക്ക് പോവും രാവിലെ പോവും അന്ന് അങ്ങനെ ആഹ് മക്കളെ സ്‌കൂളക്ക് ഇതിൻ്റെ കൂട്ടണ്ട ഒന്ന് രണ്ടാംക്ലാസ്സിലും ഒന്ന് നാലാം ക്ലാസിലും ചെറിയ കുട്ടി അയ്റ്റ ചോറും കൂടി വാരി കൊടുക്കണം തീറ്റാക്ക് ചോറ് വാരി കൊടുക്കണം തീ റ്റങ്ങൾക്ക്ള്ള കൊണ്ടവാള്ള കൂട്ടാൻ ഇണ്ടാക്കണം വീട്ടിത്തത് മുഴുവൻ നോക്കണം ഞമ്മളന്നെ ഞമ്മള വീ ട്ട്ന്ന് വെ വെളമ്പി തന്നാ ചോറുണ്ണാൻ വേണ്ടി വന്ന്
ആഹ് അതെ അതാ വല്ല്യ കൊഴപ്പം ഞാൻ പറയും മൊഫതന്റെ കൂർപ്പ് നന്നാക്കി ഇങ്ങനെ സ് കൂൾക്ക് പോയിനെ ഞാന്
ആഹ് അങ്ങനത്തെ നമ്മളക്കെ ഇമാതിരിക്കള്ള സ്ഥലത്തിക്ക് വന്ന് ൻ്റെ ഉമ്മ പ്പടു ത്ത്കൂടി പറഞ്ഞ് ഇപ്പൊ അടുത്ത്ൻ്റെ നാത്തൂന്റെ ഉമ്മ വ നാത്തൂന്റെ ഉമ്മ്യ പെരുന്നാളിന്റെ അന്ന് നാത്തൂന്റെ ഉമ്മിം ഓള ഉപ്പിം വന്നിനിം അപ്പൊ ഓള ഇമ്മാന്റെ എഹ് ഓളമ്മാന്റെ ഉമ്മ റ്റഓളെ വ എഹ് ഉമ്മാൻ്റെ വല്ലിമ്മ ഇതേപോലെ ഭയങ്കര സ്ട്രിക്ട് ആണ് ആള് അപ്പൊ ഓള അമ്മോന്റെ പെണ്ണുങ്ങള് വിളിച്ചപ്പോ പറയാത്രേ ഓളെ അമ്മനോട് പറഞ്ഞ്ക്കാത്ര എനിക്ക് റാഫിന്റെ പോൽ ൽത്തെ അമ്മായിമ്മാനെ മതി ഞി അടുത്ത ജന്മത്തില് പറഞ്ഞുക്കുണു ആഹ് ന്റെ ഉമ്മാൻ്റെ പോലത്തെ അമ്മായി ത്ത ജന്മത്തില് പറഞ്ഞുക്കുണു അപ്പ ൻ്റെ ഉമ്മ പറയാ ന്റെ സങ്കടം ഇങ്ങക്ക് അറിയോ ഓൾക്ക് ചോറും പാത്രം സ്കൂൾക്ക് പോവുമ്പോ ഇവിടെ ബേ ലെ പിന്നെ മേശമ്മെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓളത് എടുത്തോണ്ട് പോവും അല്ലെങ്കിൽ ഓള്
ആഹ്
ചോറ് കൊണ്ടോവുല്ല യൂണിഫോമ് അനിയന്മാര് അഹ് ആഹ് അനിയന്മാരാ യൂണിഫോമ് തേച്ച്യരാ ഓല് രാണ്ടാളും യൂണിഫോമ് തേചെച്ചിട്ട് ല്ലെങ്കി ഞാൻ അന്ന് പോവൂല ഞാനടിരിക്കും ആ സൈസായിരുന്ന്
തിരിച്ചും നമ്മുക്കൊരു സ്നേഹ ണ്ടാവും. ഓര്ക്കും പ്പം മ്മാ അമ്മക്ക് മ്മാര്ക്കെന്തേലും വന്നാലൊ അല്ലെ അനിയന്മാര് ക്കെന്തേലും വന്നാലും ആ ഒരു സ്നേഹം ഓക്ക് ആ ഓളും ആ ഓക്കും ണ്ടാവും ങ്ങട്ട് തിരിച്ച് സ്നേഹം അമ്മളിങ്ങട്ട് കൊടുത്താ കിട്ടുവല്ലോ
ആഹ് അങ്ങനെയിരുന്നു നടന്നീ നത് അങ്ങൻത്തെ ഞാനി പെ ട്ടെന്ന് ങ്ങട് ങ്ങൻ ത്തൊരു സിറ്റുവേഷൻക്ക് വന്ന്തായപ്പഴേ ഞാനു അതും ലൗ മാരേജ് ആരുന്ന് വീട്ടുകാര് കൊറെ നിർ വരണ്ടാന്ന് പറഞ്ഞതേർന്ന് ഞാന് ഇങ്ങനന്വേഷിച്ചപ്പ തന്നെ ഇങ്ങനെ വടത്തെ സാഹചര്യങ്ങളിതിനെപ്പറ്റിക്കെ ങ്ങനെ കിട്ടിയപ്പോ ന്യൂസ് കിട്ട്യാ പ്പന്റെ വാപ്പന്നോട് കരഞ്ഞ് പർഞ്ഞ് വേണ്ടമ്മുക്കിത് വേണ്ട പ്പൊ പ്രേമം തലക്ക് പിടിച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്കാരെ വർ ത്ത ആരെ വാക്കും കേക്കൂലല്ലോ പക്ഷെ പ പ ആരന്നേഷിച്ചാലും ആഹ്. ആഹ് ആരന്ന്വേഷിച്ചാലും പറയും പിന്നെ ചെക്കനോ ക്കെയാണ്. ങ്ങൾപ്പോ ഫാമിലിന്റെ കാര്യം നോക്കണ്ടറിയും ആഹ് അത് മാത്രം ആഹ് ആഹ്. പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങട്ട് ചെയ്തന്നതേര്ന്നു.
ആഹ് പിന്നെ അമ്മളൊരു കാര്യം അമ്മൾ വിജാരിക്കും ആഹ് ഇക്ക സൂപ്പ്റാണെങ്കി. വര് ആഹ് വരല്ലേ അമ്മളെ കൂടെ ണ്ടാവ അമ്മക്ക് വരൊപ്പണ്ടെങ്കി ഓക്കെയാണ് പിൻ
ആളോക്കെയാണ് ട്ടോ ആഹ് പ്രശ്നം വരുമ്പയാളോക്കെയാ ഇന്നേവരെ. ആഹ് ഇന്നേ വരെ എനിക്ക് ഒരു ബുദ് ദ്ധിമുട്ടും വരുത്തിറ്റില്ല. പഠിപ്പിച്ചു പിന്നെ എല്ലാതും ന്റെ പ്ലസ് റ്റു കഴിഞ്ഞപ്പ കഴിഞ്ഞാ പിന്നെ എല്ലാതും ചെയ്തതാളാണ് പഠിപ്പി ലും കാര്യങ്ങളും തും പ്പൊ വീടായി ഒൻ ഒൻ ഇ ഈ ഒരു പ്രായത്തിനുള്ളില് ചെയ്യണ്ടത് ചെയ്തു തന്നിലേ.
ആഹ് അതെ അതെ അതന്നെ ഞാനും അങ്ങനെ തന്നെ വിജാരിക്ക്ണ് നമ്മളെ ഓല് നോക്ക്ണ് ണ്ടല്ലോ.
ആഹ് അതെന്നെ അൽഹംദ് ആയിക്കോട്ടന്നാ ശെരി.
ഊം. ഇതെന്താ?